ഹലോ എന്താ പണി അതാണ് ഒപ്പൊന്ന എല്ല ഈ പണികളൊക്കെ എവടെത്തി
പണികള് ഒരു വിതൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കാണ്ട് കുളിച്ചില്ല മോനോറക്കി.
ഉംഅവിടൊക്കെത്തി.
കണ്
ഇത്ര നേരത്തെ പണി ക്കെ കഴിഞ്ഞോ
ആഹ് നേരത്തെ കയൽണ്ട്.
ഉം
ഉം ഓരോ ദിവസത്തെ മൂടോലണ്ടാവും ചെലപ്പോ ഓരോ ദിവസംഓരോ മൂട അപ്പ വേ പണിയും ച്ചു പിന്നെ എങ്ങട്ടിലൊക്കെ പോവാണ്ടെങ്കലൊക്കെ വേ പണിയിച്ചു എല്ലാ ഞ്ഞാ അങ്ങനെ ആറികുതി രി ക്കും കുത്തിർക്കും
ആഹ് മൂട്ങ്ങട്സെരിയായി കിട്ടണെ കുറച്ച് പണിയാണ്
ആഹ് കുറച്ചൊരു പണിയാ പിന്നെ എങ്ങിട്ട് പോവാണ്ട്ന്ന് ക ചായിൻ ഞമ്മൾ സ്വാഭാവികമായിട്ട്
ആഹ് ഞാനെപ്പഴും പറയത് ഉം അതാ നല്ലത് ആദ്യം തന്നെ രാവിലെ തന്നെ ഉടുത്തും പോവാണ്ടെന്ന വിചാരിച്ച പണിയളൊക്ക കഴിഞ്ഞു.
ആഹ് പിന്നെ വേറെ ന്തൊക്കെയാ ചോറും കറിയൊക്കെ ആയോ
ച്ചോറണ്ട് അടുപ്പത്തിണ്ട് ചെറിയ അവോലി മീൻ കിട്ടി അത് കുടിക്കാണ്ട് ഞാൻ അതിന്റെ ശേഷം ഉ ഒന്നും മെഷീനലത്- തുണുങ്ങി പായക്കടില്ലേ അപ്പൊന്ന് കല്ലുമൊക്ക തിരുമ്പാൻ പോയതാ മെഷീലിട്ടിട്ട് വര കുട്ടികളെ ക്കെ ചളി നല്ല പോലെയണ്ട് പോവാഞ്ഞിട്ട്
ആ ണീ മിഷീയിലിട്ടന്നന്നാവുല ല്ലേ
ഉം അപ്പൊ ഇവരെ
ഇന്റെ പുതിയപ്പളക്ക് ജേസിബിന്റെ പണിയാണേ എന്നിട്ട് നിറച്ച് മണ്ണും പൊടിയെ ശ ഒക്കെ ആ തുണിൽ അങ്ങനെ തന്നെ ഉണ്ടോ നിനിക്കാണെങ്കിൽ സാബൂന് അലർജി അങ്ങ്- ത് അങ്ങനെ തീരുമ്പാനും കഴിയുല്ല
ആഹ് ന്ന്ട്ടന്താ ന്നിട്ടെന്താ കാട്ടര് സാവോൾഡ് അല്ലാതെ സ മറ്റേ ലിക്വിഡ് ഉണ്ടല്ലോ ലിക്വിഡ് ഉപോഗിച്ചുകാണ്ട് മാത്രം തിരിബ്യമതി അങ്ങനത്തക്ക ഉള്ളത്
ഈ ലിക്വിഡില് ലിക്വിഡ് ഇട്ടാണ്ടാണ് ഇപ്പോ നമ്മള് ഈ വാഷിംഗ് മെഷീനിൽ തിരുബ്ണ്
ആഹ് അപ്പ അത് മാത്രം വെച്ച്കാണ്ട് അവരത് മാത്രംന്നാണ് തിരുമ്പാ ബാക്കിയുള്ളത് പിന്നെ മെഷീൻല് ഇടാല നമ്മളെ ഡ്രസ് ആണങ്കിലും നമ്മള് ഈ അടുപ്പത്ത്ദാക്കുമ്പോഴും വിയർപ്പാണങ്കിലും മിഷീനിൽട്ടാ പൊതുവേ ഒന്നു അങ്ങനെയണ്ടരു എന്താ പറയാ എളുപ്പപ്പണിന്റെ സമയത്തൊക്കെ വേഗം
ഉം മിഷ് നിലിട്ട് നന്നാവൂല അറിയ അത് ഇങ്ങനെ അയിൽ കടന്ന് തിരിയല്ലാതെ നന്നാവൂല അല്ലങ്കി പിന്നെ നമ്മള് ഉപയിക്കണ ഡിറ്റ് ഡിറ്റർജന്റിൻ്റെ ആസ്ഥല ഉണ്ടാവും ചിലത് നല്ലോ നന്നാവും
ആഹ് അതിന്റതായിട്ടുള്ളത് ആഹ് ചിലത് ഇത് ഇതേപോലെ തന്നെ കുട്ട്യാളെ കോളർമന്നാണ് ൻ്റൊക്ക ചെല ക്കെ പൂക്കുണ്ട് ചില സമയത്തൊന്നും പോവുല അപ്പൊ ഇന്ന് പ്പോ ഏതായാലും പ്പോ നല്ല വെയിലുണ്ട് അപ്പൊ
മ്
കൂടുതൽ പണികളൊന്നും ഇല്ലേന അപ്പം വിചാച്ചിട്ട ഇങ്ങനെ
കുട്ടികളൊക്കെ പോയ ഇന്ന് സ്
ഇല്ല ഇന്നില്ല ഇന്നില്ല ഇന്ന് ഇല്ലാകില്ല ഒരാൾക്ക്ണ്ട് ഒരാൾക്ക് പോയിട്ടില്ലന്ന് ഓൻക്ക് പനി എന്താ ചെറിയതായിട്ട് പനി ഇണ്ടായപ്പോള് ഒനെ പറഞ്ഞയച്ചില്ല എഴാം ക്ലാസ്സിലുള്ള ആള് പറഞ്ഞയച്ചിട്ടില്ല പിന്നെ മോള് പിന്നെ
എവിടെ സ്കൂൾ നാട്ട
ചെലെ സ്കൂള്ണ്ടല്ലൊ ആ ന്നാട്ട്ത്തെ ഗവൺമെൻ്റ് സ്‌കൂൾല് അഞ്ചാം ക്ലാ ക്സ് മുതല് ക്ലാസ് ഉണ്ടല്ലോന്ന് നാലാം ക്ലാസേ ല്ലാകയോള്ളു നാല് വരെ ഒന്നും മുതൽ നാല് വരെ ഇല്ലാകയുള്ളു ഒരാള് എൽ കെ ജിയിലാണ് ഒരാള് നാലാണ് ഒരാള് യു
ഏഹ് ആഹ്
ഏഴാം ക്ലാസിലുള്ള ആളൊന്നും പോയിട്ടില്ല നാളെ ഒരു കല്യാണുണ്ട് അപ്പൊ ആ കല്യാണത്തിന് പോണെങ്കിൽ ന്നാ പോ സ്കൂൾക്ക് പോവായിരുന്നു എന്നാലേ മാറുള്ളൂന്ന് പറഞ്ഞിട്ട് ഓരപ്പോ ഇവിടെ നിർത്തണ കായ്യില് നല്ലാത്
ആഹ് അതന്നെ ഇവിടെ ആയ പെരയിലായ വെയിലും കൊണ്ടൊക്കെ അങ്ങനെ നട വലിപ്പത്തുതോന്നുണ്ടാവില്ല ഉം ഉം ഉം പഠിചോ മക്കളൊക്കെ മാർക്കൊക്കെ ഉണ്ടോ
ഴപ്പില്ല കുഴപ്പമില്ലാന്ന് പഠിക്കും മോള് കുഴപ്പില്ല മറ്റരൊക്കെ ഒപ്പ എല്ലാരും ഒപ്പം ഇങ്ങനെ ഇരിന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചാല്
മ്
പഠിക്കും അതന്നെ
പഠിച്ചോളൂ ശരി എന്നാലും ഞമ്മള് ങനെ നോക്കി വിട്ട് അടുത്തോടി ഇരുന്നാലും ഓല് നോക്കിയോളൂ
നമ്മുക്കയിനായിട്ട് സമയം കിട്ടൂല്ല അതാണ് മൂന്നാളികൂടെ എത്തി പെടൂല
ആഹ് അതന്നെ ഒരാൾ മാത്രായി മ്മുക്ക് നോക്ക ത് മൂന്നാളൊക്കെ ഉണ്ടാവുമ്പോ ഉം
ഓഹ് ഒരു ബാച്ച് ക്ലാസ് മൂന്നാം ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ് അതുണ്ട് എനിക്ക് അപ്പൊ പിന്നെ ഒക്കെ പാടമ്പളേ
ആഹ് അയെന്ന് കൊറെ കാലയോ തുടങ്ങിട്ട്
ഇല്ല ഇപ്പൊ ഒരു മാസം ആവണള്ളൂ അപ്പൊ അതും ഇതും ഒക്കെപാടാവുമ്പ അതീ അല്ല അല്ല ഞാൻ ഇവിടെ വീട്ടില് നിന്നിട്ട് ഓൺലൈനായിട്ട് പഠിച്ചിരുന്നു ഇപ്പത് കഴിഞ്ഞു ഞാനിപ്പോ പ്ലസ് ടു എന്നിട്ടിപ്പോ എം ടി ടി സി പ്പോ വീട്ടിൽ നിന്നിട്ട്പ്പോ കപ്ലീറ്റ് ചെയ്തിട്ടപ്പോ അടുത്ത് ഒരു പത്തുപതിനഞ്ച് ദിസായിട്ടുള്ളു സർട്ടിഫിക്കറ്റ് കിട്ടിട്ട് അപ്പൊ അതിന് ശേഷം നമ്മള് ഇങ്ങനെ ഈ ഒരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സി വി എമ്മും മറ്റേ മാസും അങ്ങന ഓൺലൈൻ അങ്ങന ഇതില് ജോയിൻ ആയപ്ല അങ്ങനെ കിട്ടിയതാണ്
ഏഹ് പക്ഷെ ഇങ്ങട്ട് ആയിലിങ്ങള് ആയിലിങ്ങള് എത്രപ്പ്യക്കാ ങ്ങള് ചേർന്ന്
ഞാൻ അതില് പൈസ കൊടുക്കണ്ടല്ലോ ചേരാൻ നമ്മള് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മക്ക് അതില് നമ്മളിങ്ങനെ ആഴ്സ് വേ ച്ചിട്ട് ഞമ്മള് അഡ്മിഷൻകൊപ്പിച്ചൊട്ക്ക ഞാന് ഏഴ് അഡ്മിഷന് ഞമ്മള് സ്റ്റാറ്റസ് വെച്ചിട്ടോരോരുത്തര് കണ്ടിട്ട് ഞമ്മളോട് ചോയ്ച്ചിട്ട് അഡ്മിഷൻ കൊട്ത്തിര്ന്നു അപ്പൊ അതൻസരിച്ച് ഞമ്മള് അഡ്മിഷൻസൻര്ച്ച് നമ്മക്ക് ഏഹ് ഇന്റെർവ്യൂസാെളൊക്കെ വരുമ്പം അമ്മക്ക് അറ്റെൻഡെയ്യാ
ഏഹ് ആയ്ശെരി ഏഹ് ഏഹ്
തൽക്കാലം ഇപ്പങ്ങെനൊര് ഇതില് ഇങ്ങ്ന്ക്ക്ണ്ട് അപ്പോ ആഹ് ഒര് സമയം സമയൊന്ന് മാറ്റണംന്ന് വിചാരിക്ണ്ട് കാര്ണം കുട്ട്യേളെ പഠിപ്പിക്ക്ണ സമയും തിന്റെ സമയും ഒക്കാെര് സമയാണ് അപ്പൊ അവരെ തീരെ നോട്ടം ഞാൻ എട്ട് മണിക്കാണ്ട് ഇര്ന്നാ പിന്നെ ഓര് ഡെയ്നിങ്ങാളിൽ കേറീട്ട് ചാടികൾച്ചലാ പണി ആഹ് ആ ഒര് മണിക്കൂറാണ്ട് ഞാൻ ഇപ്പ എട്ടേ റ്റു ഒമ്പതൊക്കെ തന്നെല്ലെപ്പോ കുട്ട്യേളും പഠിക്ക്ണ സമയം
തെന്നാ തെന്നെ ഇന്ന് ഉം ഉം ഓല് ബേക്കിലാവും ശെര്യാലേ ഉം അത് ഞമ്മളെ മക്കളെ ഞമ്മളെന്നെ നോക്കെണ്ടെ അറ്യാ
ഒപ്പം ഇരിക്കെന്നെ മാണം ഏഴാണോ എട്ടാണോ ഒമ്പതാണോന്നും പർഞ്ഞിട്ട് കാര്യല്ല ഒപ്പരിക്കെന്നെ മാണം ന്തെ
ഏഹ് അത്ശെരി പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ വീട്ടിലൊക്കെ ആരൊക്കെ ഇന്ന്പ്പം ഞാന് ഉച്ചക്ക് ഉം ചോറ്ണ്ട് ചോറ് ന്ന് മിഞ്ഞാന്ന് ച്ചെന്നെണ്ട് അപ്പ അത് തൾപ്പിച്ചുറ്റാചാര്ച്ച് അത് നല്ല്
മിഞ്ഞാന്ന് വെച്ചൊക്കെ ഇന്നക്കെക്ക് നടക്ക്വോ
അയ്ന് ഞൻ ഫ്രിഡ്ജ് വെച്ചെക്കേന്നി
ഉം ഞാ ഞങ്ങളൊക്കെ പിന്നെ ഒരീസം വെച്ചെട് ക്കൊള്ളു പിന്നെ മിഞ്ഞാന്ന്ത്തൊക്കെ ഇന്നത്തക്കക്ക് ആകുമ്പള് നമുക്ക് ഇട്ക്കാന് തോന്നൂല അതാണ് വേ
ഏഹ് അങ്ങളീ ഫിഡ്ജ് ആഹ് വേവ്ള്ളയ്ര്യാ ഫ്രിഡ്ജ് വെച്ചതേനി ഒന്നും ആയില്ല്യാ കേടെരാതെന്നെ ഫ്രിഡ്ജ് ക്ക് വെച്ചെതീനി അപ്പാെ പിന്നെ
ഉം ഉം
ഫ്രീസായിങ്ങെ നിക്കുംമ്പം ഒർച്ചെ മായ്രില്ലെയ്കാർ ഒന്നും ആവൂലല്ലോ പിന്നെ ഞമ്മളത് കയ്കി തൾപ്പിച്ച് ഇതാക്കി തിന്നല്ലേ അപ്പ പിന്നെ പ്രശ്ന ഇല്ല്യല്ലോ അറ്യാ ഫ്രീസർലല്ല സാധാ തന്നെ പക്ഷെ കൊർച്ചൊക്കെ ഒര് ഐസ് മായ്രി ആവും അത്
ആവും അത് അത് ശെരിയെന്നെ രണ്ടീസം മൂന്നീസൊക്കെ നിക്കുംമ്പം ഐസ് മായ്ര്യൊക്കാവും
ആഹ് അപ്പ പിന്നെ കൊയ്പ്പല്ല്യല്ലോര്ച് പിന്നെങ്ങെനെ മ്മള് വെർതെ വേസ് റ്റാക്കി കളയണ്ടായാര്ച്ചിട്ടാ
വീട്ടില് കോയിക്കളും കാര്യങ്ങളൊന്നുല്ലേ
ഏഹ് എഹ് കോഴിക്കളൊന്നുല്ല പൂച്ചണ്ടായ്നിവെടെ അത് വെടെ വല്ലിമ്മാനെ കടിച്ചപ്പം അവും കൊണ്ടാേയി ഒവ്ടോ അങ്ങാടീലൊവ്ടാേ കൊണ്ടേയ്
കൊണ്ടേ
ആഹ് അത് കൊറേ കാലായി അഞ്ചെട്ട് കൊല്ലായി വെടെ വെരുമ്പാെക്കെ ഭയ് ഭയര ബുദ്ധിമു ട്ടേനി അയ്നെക്കൊണ്ട് ഒയ്‌വാക്കാനെറ്റെ തോന്നൂല്യ കാെറേ ഞങ്ങള് ഒയ്‌വാക്കാൻ പർഞ്ഞ്ട്ടും അമ്മാേമാരൊന്നും അയ്ച്ചീല പിന്നെ ഇപ്പൊ ഏതാലും വെല്ലിമ്മാക്ക് കടി കിട്ടീയപ്പോ വെല്ലിമ്മെന്നേനി നേ കൊണ്ടായാക്കാൻ പറ്റാത്ത ആളും അപ്പൊ പിന്നെ മൂപ്പരാക്കെക്കെ കിട്ട്യപ്പോ പിന്നെ ആഹ് വേം കൊണ്ടാെയ്ക്കോർഞ്ഞ് ആഹ് അത്
ആഹ് അല്ല ഒക്കെ അവനാ ൻക്ക് വര്മ്പളല്ലെ
ആഹ് വരുമ്പയല്ലേ അറിയാെള്ളൂറ്യാ ഉം ഇതിന് മുന്നൊക്കെ കൊറേ കുട്ട്യോളൊക്കെ മാന്തീണ്
ആഹ്
അങ്ങൻത്തൊക്കെ ഉപദ്രവണ്ടേയ്നി അപ്പൊ പിന്നെ കൊണ്ടേയ് അത് പോയേനേഷം ഭയങ്കര നഷ്ടാ ഇപ്പം മ്മളീ എർച്ചീന്റേം കോഴീല് ഒക്കള്ള എന്തെങ്കിലുക്കെ വേസ്റ്റുകളൊക്കെണ്ടെങ്കിൽ നമ്മള് ആ വെറുതെ കളിയനില്ലിനി ആ പാവന്തോ ആ അതന്നെ ഉം പിന്നെ ചോറായാലും ബാക്കിയുള്ളൊക്കെ തിന്നലുംണ്ട് യ്നി ഇപ്പോം വേസ്റ്റ് ആയി പോവാ പറയും
മീൻ കിട്ടീല
മീൻ ഇല്ല ഇന്ന് കോഴിണ്ട് അപ്പൊ ചിക്കൻ പൊരിച്ചാണ്ട് പിന്നെ ചേമ്പ് കറി ഛിണ്
ചേമ്പങ്ങനെ കറി വെക്കല്
ചേമ്പ് ഉമ്മ ഇപ്പൊന്നു ണ്ടാക്കിയ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടീല്ല ഉമ്മ അച്ചക്ക് ഉപ്പിട്ട് വേവിച്ചാണ്ട് പിന്നെന്തോ താളിച്ച മാതിരി വറവിട്ട് വെച്ച് കേ ഉമ്മച്ചിറിഞ്ഞു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടന്ന് എത്താറിയില്ലേ എനക്ക് അങ്ങനെ ഇങ്ങനെ തോന്നും പറ്റൂല.
ഫൈ അരച്ചു പാരാതെ
ആഹ് അരിച്ചു പാർന്നിട്ടൊന്നുമില്ല വെളുത്തുള്ളിയും ചോന്നള്ളി എടുത്താണ്ട് തൂമിച്ചാണ്ട്. വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ ഇട്ട്
മുളകിട്ടമാരിആകിച്ചിട്ടണ്ടാവുല്ലേ.
മുളക് ഏ മുളക് പൊടിയ ഒന്നും ഒന്നും ഇട്ടില്ല നമ്മള് താളിക്കുവല്ലോ
ആഹ് അതെങ്ങനെ ചേമ്പ് ചെറുതാക്കി നുർക്കീട്ടോ അതോ
ആഹ് ചെറുതാക്കി നുറുക്കിയാണ്ട്
ചേമ്പിന്റെ താളാണ് അതോ ചേമ്പും കായും
ചേമ്പിന്റെ കായ് ചേമ്പ്.
ഏന്നാണ്
താളല്ല
ഉം
അപ്പോ അതൊക്കെടുത്ത് വെച്ച്ണ് മ്മന്നെ വെ ച്ചതും ഞാൻ പറഞ്ഞ കുറച്ച് മഞ്ഞപ്പൊടിയെങ്കിലും ടുഡേ ചോയിച്ചപ്പോ ഏ ആത് മാ ണ്ട ആത് മാണ്ട ഇപ്പമ് - ഒന്നും പറയാ വോയിസില്ലവിടെ അപ്പൊ പിന്നെ ഉമ്മാന്റെ ഇഷ്ടംആയിക്കോട്ടേച്ച് വച്ച് ഓ ഞാൻ ഉണ്ടാക്കു
ചു ച്ച
കറിക്കെ ഉണ്ടാക്കോ ഇപ്പൊ ഞാനന് മുത്തച്ചി ണ്ടായാല് ഓളന്നെ ണ്ടാക്കല് ഞാൻ പുറം പണി എടുക്കലേ അകടിച്ചലും തൊടക്കലും മുറ്റടിചെലുംക്കെയിട്ട് അങ്ങനെ തുപ്പൊ മൂത്തച്ചില്ല അവക്കും ഇപ്പൊ രണ്ട് ദിവസം മദ്രാസും സ്കൂളൊക്കെ ഓയവായപ്പോ അങ്ങനെ നിൽക്കാൻ പോയിണ് ഇനിയിപ്പോ ഇന്നന്ദിക് ആ ഇന്നാ ന്ധിക് ഓളോട ഒരു സൽക്കാരണ്ട് ഓളെ അൻജതി ത്തിപ്പന്നാള് കല്യാണം കഴിഞ്ഞീന്ന് മെയ് അഞ്ചാം തീയതിന് അപ് പഞ്ചാന്തി കല്യാണം കഴിഞ്ഞ്പൊ പുതിയ മണവാട്ടികളൊക്കെ ഉണ്ട്അപ്പൊ ഓലെ സൽക്കാരാ ഉമ്മാക്കൊക്കെന്ന് പോവാണ്ടേനി ഇപ്പൊ ഞാൻ ഒറ്റക്കന്നെ ഉള്ളൂ പിന്ന ഇപ്പൊന്ന് ചോറ്ച്ചിട്ട് ഇനി അതും വേസ്റ്റ് ആവാനല്ലേരിച്ച ഞാൻ വെക്കണ്ടറിഞ്ഞു. ഓൽകൊക്കെപോ മൂത്തച്നും പോവാണ്ട് ഉമ്മാ ക്കും പോവാണ്ട് പിന്നെ പുതിയ പ്ലറ്റ് ഉണ്ടാവൂലേ ചോറുന്നാന് ഞാൻ മാത്രഒറ്റ ഒരാള പിൻ ഒരാൾക്കായിട്ട് ഇപ്പൊ തീച്ചൂട്ടി ഉണ്ടാക്കി അല്ലെങ്കിന്നെ അടുപ്പത്ത്
അഹ് ശരിഹ് ഹ് ഹാ അതെ നമ്മള അങ്ങനെ തന്നെയന്ന നമ്മക്ക ഒരാക്കാണെങ്കിപിന്നെ ആ അപ്പൊ പിന്നെ നമ്മുക്ക് രണ്ട് ദോ
ആവുല്ലെ
തൊട്ടട്ടായിലും വണ്ടില്ലന്നവിജാർച്ചു ങ്ങാണ്ട് നമ്മൾ ഇന്താണ് ഉണ്ടാക്കനിക്കൂല രണ്ട് ദോശ യുട ഒരു നേരം കൈ ഞ്ഞ് പിറ്റത്തെ നേരംനോക്കിയൽ മതിയല്ലോ ഉം ഞാനും അങ്ങനത്തന്ന അപ്പൊ ഒന്നോ ഒന്നാം നൊമ്പ് മുതല ഇപ്പ പത്താംനോമ്പ് വരെണ്ടായിരുന്നു.
ഏ പത്
നോമ്പാ ആഹ് ആഹ് എണ്ടേലൊക്കെ തട്ടിക്കൂട്ടി കേറ്റ ചെലേസംതെ പോലെക്കെ ബെർ കല്യാണോ കാര്ങ്ങളും സ്കൂൾക്കും പോവല്ല ഒരാള് ഏഴില് ഒരാള് നാലില് ഒരാള എൽ കെ ജി
ഏയ് ശരി മൂന്ന് മക്കളാ
ആഹ്
ഏ ശരി അവ ഏഴള്ളോള് ഓലൊറ്റക്ക് പഠിച്ചുല്ലേ ഏഴാം ക്ലാസ്സിലുള്ള മോന ഏ ശരിമ്മ ഏ അങ്ങോട്ടുള്ള ആകുമ്പോം പിന്നെ നമ്മള്
തീരു മടിയില്ല ആ കൊല്ലംകൊട് മൊത്തം ഉള്ള ഒരു
ആ ഓല ഒരു അഞ്ച് പത്തിന്റെ ഇരുന്നാൽ മതി ഓല് വിചാരിച്ച ഒരു അഞ്ചിന്റെ പത്ത് ന്റെ ഇരുന്നാല് പക്ഷേ പെൺകുട്ടികൾ ആയിട്ടില്ലേ ആൺകുട്ടികൾക്കല്ലേ മണ്ട ഉണ്ടാവുള്ളു
ആഹ് ഇരിക്കൂലന്ന ഉള്ളൂ ആ ഇരിക്കാൻ തള്ളിട്ടിട്ട് തി തി തള്ളിയിട്ടിട്ട് തന്നെ വണ്ടിരും എന്ന ശരി
ആഹ എന്നാ ശരി എന്ന ഓക്കെ ആ